ഹലോ ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ഓഹ് സുഖാണ് എന്നാ വിശേഷങ്ങള് എന്തൊക്കെ
സുഖമായിട്ടിരിക്കുന്നു പിന്നെ- ചായ കുടിച്ചില്ല ഞാൻ പൊറത്തു പോയായിരുന്നു ഇപ്പ വന്ന് കേ വീട്ടിൽ വന്നതേയുള്ളൂ
ആണോ
ആഹ്
സ്നാക്സ് ഒക്കെ എന്താ ഇണ്ടാക്കിയോ?
ഏഹ് പഴമ്പൊരി ഉണ്ടാക്കി അമ്മ.
ആണോ വീട്ടിലമ്മ ഇണ്ടായിരിക്കുലേ? വൈകുന്നേരെ എ എന്ന് ഇതുപോലെ എന്നും സ്‌നാ ക്സക്കെ ഇണ്ടാക്കോ?
അമ്മ എന്തെങ്കിലൊക്കെ വടയുണ്ടാക്കും പിന്നെ പഴംപൊരി ഉണ്ടാക്കും.
ആണോ? ഏഹ് സ്‌നാ വൈകുന്നേരം എന്തേലൊക്കെ നിർബന്ധം നിർബന്ധം അങ്ങനൊക്കെ ഇണ്ടോ?
ഇല്ല ഇല്ല അങ്ങനെയൊന്നുംല്ല. അവടെയോ?
ഇവടെ അങ്ങനെ നിർബന്ധ ഒന്നുല്ല ഇണ്ടായാത് കുടിക്കും അ ത്രേള്ളൂ ചായ അങ്ങനെ ഇഷ്ടൊന്നുല്ല. എന്തേലും കട്യെക്കെ ഇണ്ടെങ്കിൽ കുടിക്കും അത്രേ ഉള്ളൂ.
ആഹ് ഇവിടെ വീട്ടില് രണ്ടു പേര് ഇന്നലെ വന്നേര്ന്നു അപ്പൊ ഏത്തപ്പ പഴോക്കെ വേടിച്ചോണ്ട് വന്നവര്. എ പഴ ഇര്ന്നതോണ്ട് അമ്മ ഉണ്ടാക്കിയെന്ന് മാത്രം.
ആന്നാ എന്തേലും വർക്ക്യ്യുന്ന്ണ്ടോ ഇങ്ങള്?
ഞാന് ഡെയിലി വേക്കൻസിക്ക് ഒരു ജോലിക്ക് പോവുന്നുണ്ട്.
ആണോ കൊറായോ പോകുന്നൊടങ്ങീട്ട്?
ഹേയ് ആറു മാസത്തേക്ക് അട്ത്ത മാസം തീരും.
ആണോ.
ഉം
ആഹ് ഡ്രൈവിങ് ഡ്രൈവിംഗക്കെ ചെയ്യോങ്ങള്?
ഇല്ല ഇല്ലാ അത് മാത്രയില്ലാ
ഇഷ്ടല്ലേ ഡ്രൈവിംഗ് ചെയ്യാന്
അന്നേരം എനിക്ക് ഭയങ്കര പേടിയാ
ആണോ വീട്ടില്ണ്ടോ വണ്ടി
വീട്ട്ലില്ലാ
വീട്ടില്ണ്ടെങ്കിലൊക്കൊന്ന് എട്ക്കടക്ക് നോ
മോൻ സമ്മതിക്കില്ല ട്ടില് വണ്ടിയില്ല എന്നാലും അ അപ്പൊ എനിക്ക്യെ വയ്യായികയുണ്ട് ഷുഗറൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് മോൻ പറഞ്ഞു അമ്മയുടെ കയ്യിലൊന്നും വണ്ടി നിക്കൂലാ ആ എന്താ വയ വേറുതെ എന്തിനാ എടുത്ത് കൈകാലി പഓടിച്ചിട്ടുണ്ട് കിടക്കണേ എന്നൊക്കെ പറഞ്ഞു
വീട്ടില് ചെടികളൊക്കെ ഉണ്ടോ
ചെടികളും ചെറിയ രീതിൽ കൃഷിയൊക്കെ ഉണ്ട്
ആണോ കൃഷികള് വളൊക്കെ
വ വളം ചന്ത് ചാമ്പ ലും ചായക്കൊത്തും അങ്ങനെ കേള് മുട്ടത്തോട് അറിഞ്ഞൂടേ ചാരം
ചാരം ഇതാ വെണ്ണീർണോ
ആഹ എണ്ണീർ ആഹ് ഇങ്ങോട്ട് ചാമ്പലന്ന് പറയും നമ്മൾ തീ കത്തി ച്ചതിന്നെ
അത് ഇട്ടടുക്കും അത് മാത്രമാണ് ഇട്ട കൊടുക്കല്ലേ
അതും പിന്നെ ആടിന്റെ കാഷ്ടം
ആണോ അത്
ആഹ ആഹ വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് പിന്നെ മുട്ടത്തോടും ഇത ചാരവും എല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്ത് കുറെ ചിട്ട് കൊടുക്കും
ആണോ
ത് ആഹ കഞ്ഞിവെള്ളം ഒക്കെ ഒഴിക്കും രാവിലത്തെ കഞ്ഞിവെള്ളം കട്ടിയായിട്ടി ഇരിക്കുക അപ്പൊ അതൊക്കെ ഒഴിച്ചു കൊടുക്കും
പുളിപ്പിച്ചിട്ട് പച്ചക്കറീന്റെ ഒക്കെ വേസ്റ്റ്ട്ട എടുത്ത് അങ്ങനെ ഇണ്ടാക്കും
ആ വ്യാസ്റ്റ് നമ്മൾ ഉണ്ടാക്ക പച്ചക്കറി അരിതല്ല അത കൂണ്ട് തട്ടിക്ക കൊടുക്കും ആ ചെൽട്ട
അങ്ങനെ അിച്ച കൊടുക്കുന്നത് നല്ലതാണ് രണ്ട മൂന്ന് ദിവസം എക്കണം എന്നിട്ട് പുളിപ്പിച്ചെടുത്തിട്ട് കയ്ല് വേസ്റ്റ് ഒക്കെ കാളാ വെള്ള ഒരുപാട് പച്ചവെള്ളം ഒഴിച്ചിട്ട് കട്ടിയില്ല അതൊഴിച്ചെടുക്കുന്നത് നല്ലതാണ് പച്ചക്കറികൾക്ക് ചെടികൾക്കൊക്കെ
ആണ് എ്റെ ആ ആ അത അറിയത്തില്ല ഞാാന്ൻ ആണോ ആ വലിയ കൃഷിയില്ല ചെറിയ
ഞങ്ങളെ വീട്ടിലും അങ്ങനെ തങ്ങന്നെ വഴുതനങ്ങ തക്കാളി പച്ചമുളക് അതിനൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്
ആഹ എറെ വീട്ടില് അത്രേ അതൊക്കെ ഉള്ളൂ വയുതടനം
ആ നമ്മടെ എപ്പഴെങ്കിലൊക്കെ നമ്മുടെ വീട്ടില ആവശ്യ ഉ പേര് വെക്കാന അങ്ങനൊക്കെ
എടുക്കുവ കിട്ടും ആ നമ്മള ആവശ്യത്തിന് വിഷ അടിക്കാത്തത് കൊറച്ചെങ്കിലും കിട്ടും
കേട്ടോല അതെ അതെ
നമ്മള് പുറത്തന്ന് അത്രയും വിഷം പുൊറത്തുള്ള ആഹാരവും പച്ചക്കറികളെല്ലാം വിഷം വരുന്നല്ലേ അതെല്ലാം കഴിച്ച് ഇപ്പ അസുഖങ്ങളും ഉണ്ടല്ലോ
ആ അത് ശരിയാണ് ആ
അപ്പൊ നമ്മുക്ക് കുഞ്ഞുങ്ങ കൊടുക്കാൻ തന്നെ പേടിയാ
ചില മണ്ണ് നല്ല വാളുള്ള മണ്ണൊക്കെ ആയിരിക്കണം അപ്പൊ പിന്നെ വേ പച്ചക്കറികളൊക്കെ
ഉണ്ടാവും ഓ ഞങ്ങള ഇവിടെ നല്ല മണ്ണാവ നല്ല നല്ലോണ്ണം കായ്ക്കും. പാറയല്ല എ പുട്ട് മണ്ണ് ഉ ആ അങ്ങനെയുള്ള ഉം ഉ നമ്മള് വീട്ടിൽ വീട്ടിന്റെ ഇതിലൊക്കെ കൊണ്ടുവന്ന് തട്ടുവല്ലോ മണ്ണ്
ആഹ അതെ അതെ.
ആഹ അതുകൊണ്ട് അത് നല്ല മണ്ണ ഒരൂക്കെ ഉള്ളതുക കൊണ്ട് നന്നായിട്ട് പിടിക്
ഉം നന്നായിട്ട് ഭക്ഷണൊക്കെ ഇണ്ടാക്കോ?
ആം ഉം ബിരിയാണിയൊക്കെ ഉണ്ടാക്കും
നാണോ എയേ ഏഹ് യൂട്യൂബിലോക്കിട്ടാണോ ഇണ്ടാ
ഇല്ലെ ഇല്ലാ ആഹ്
ഏഹ് ശരി യൂട്യൂബ് പിന്നെ കൊഴപ്പല്ല ഓഹ് ചായ കുട്ച്ചിട്ടില്ല
ആഹ് അഹ് എന്താ ഇഷ്ടല്ല
അയെന്നെ കടിക്കളൊക്കെ ഇണ്ടെക്കി കുടിക്കും അത്രേ ഇള്ളൂ അല്ലാണ്ട് ബ് ചായ കി ട്ടണംന്ന്ള്ള നിർബന്ധൊന്നുല്ല എടക്കൊക്കെ കുടിക്ക്യും. എല്ലാ
അല്ല ചെലോർക്ക് ചായ കുട്ച്ചില്ലെങ്കി തലവേദന എടു ക്കുന്നൊക്കെ പറിം അതാ
തടവടെ
ആണല്ലേ ആഹ് എന്റെ അമ്മേം അങ്ങനെയന്നെ എന്റെ അമ്മയ്ക്ക് രാവിലെ ഒരു ചായ കിട്ടണം വൈക്ന്നേരോം കി കണം കിട്ടിയില്ലെങ്കി തലവേദന എടുത്ത് ഇവിടെ കിടന്ന്. പൊളയും.
ആണോ നല്ല പൊടിയിട്ട ചായ ആയിരിക്കുല്ലേ?
ആഹ് ഇവരത് എങ്ങനെ ശീലിച്ചത്കൊൺ ട് അഹ് എനിക്ക് പിന്നെ അങ്ങനെയൊന്നില്ല എനിക്ക് കട്ടനോടാണ് ഇഷ്ടം.
ആഹ് ആഹ്
ട്ടൻ ചായയല്ലേ?
പണ്ടത്തെ ആൾക്കാരൊക്കെ ഉപ് ചായ ഉടിച്ച് ഇങ്ങനെ ശീലായ
ശീലായ അവര് പൊറത്ത് ജോലിക്കൊക്കെ പോവയും ഹ് ക്കെ ചെയ്യുമ്പോ കുടിക്കുന്നവരല്ലേ? അപ്പൊ പിന്നെ അവർക്ക് ആ ടൈം ആവുമ്പം കിട്ടിയില്ലെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാവും.
ആഹ് അതെ കിട്ടേ കൊണ്ട് കൊടുത്തില്ലെ ഇവിടെ കാച്ചി കുടിക്കും.
അഹ് ആഹ് ആഹ് ആഹ് ഇവിടെ വീട്ടിലിട്ട എന്റെ അമ്മയ് ഇ വീട്ടിൽ ചായ ഇട്ടാ അത് പിടിത് തലേല് കേ പിടിക്കൂലാന്ന് പറയും. എന്റെ മണ്ടക്ക് അത് ക് പിടിക്കൂല എനിക്ക് കടയിലെ ചായ അവര് ചെറുതിന്റെക്ക കടെ ജോലിക്കൊക്കെ പോകുമ്പയ് കടയിന്നൊക്കെ ചായേള് കുടിച്ച് ശീലായി പോയി.
ന്നട്ട് കടേപോയിട്ടാണോ ചായുടിക്കല്ലേന്നോ?
ചായ വീട്ടിന്ന് ചായ ഇട്ട് കുട് കുടിച്ചാലും പറ യോ എനിക്കിത് പറ്റൂലാന്ന് പറഞ്ഞു. വീട്ടിന്റെ തൊട്ട ടുത്തരു ചായക്കടയ്ണ്ട്.
ആഹ് ആഹ് അത് ശരി.
ത്ത് ആഹ് അവിടെ പോയി ഒരു ചായയും രാവിലെയും വൈകിട്ടും കുടിക്കും. പർഞ്ഞ ഞാൻ പറഞ്ഞേ അപ്പൊ ഞാൻ വേ ആഹ്
ശരി അതായിരിക്കും. ചെലർക്ക് കടയിലെ ചായ ഭയങ്കര ഒരു ഇതാണല്ലോ.
ഇഷ്ടാ ആഹ് അവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ പറ്റ പിന്നെ എനിക്ക് ഇന്ന് ഞങ്ങള് പിന്നെ വീട്ടിൽ ചായ ഇടേണ്ട ആവശ്യമില്ലല്ലോ ആഹ് പാ പറയാ എനിക്ക് ചായന്ന് ഇടുന്ന എനിക്ക് ഇവിടെ ഇട്ടാലും ഇനി കടയില് ചായ കിട്ടിയേ പറ്റുവന്ന് പറഞ്ഞ് പോകും മഴ ഇന്നലെത്തി മഴ ഉണ്ടായിരുന്നു കുറച്ച് ചാറിയതേ ഉള്ളു വലിയ മഴയില്ല
ഉം ഉം
അതാ അങ്ങ് ദൂരോട്ട് എവിടെയൊക്കെ ആഹ് ഇവിടെ ഇന്നും നല്ല നല്ല വെയിലായിരുന്നുന്ന് ഇന്നലെ നല്ല വെയിലായിരുന്നു ഇന്നലെ രാവിലെ തുപോലം മഴ ഇങ്ങനെ ചാറിയതേ ഉള്ളു
നല്ല മഴയിണ്ടായിരുന്നു ഇന്നലെ
ആ ആഹ് ഇവിടെ ഇന്നലെയെക്കെ നല്ല വെയിലായിരുന്നു ഇന്നും നല്ല വെയിലായിരുന്നു
ഉം മക്കളൊക്കെ പഠി
മക്കള് മ് ഒരാളേ ഉള്ളു എനിക്ക് മോൻ വലിയ ആള ഇരുപത്തിഞ്ച് വയസായി
ആണ് പെൺകുട്ടികളൊന്നും ഇല്ല
ഇല്ല ഇല്ല
ആണോ മോൻ കല്യാണം കഴിച്ചതാണോ
ആലോചനയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു ആ അവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട്
ഇവിടെ ഉമ്മ ഉപ്പ രണ്ട് നാത്തൂൻമാര് പിന്നെ ഹസ്ബൻ്റ് അത്രയും ഉം പിന്നെ രണ്ട് മക്കളുണ്ട് എനിക്ക് ഒരു മോന് ഏഴു വയസ്സായിട്ടുണ്ട് ഒരു ഒരു മോള് മൂന്ന് വയസ്
മോള് ചെറുതാണല്ലേ
മൂന്ന് വയസ് അതെ അതെ
ഇവിടെ അംഗൻവാടിക്ക് വല്ലോം പോകുന്നുണ്ടോ
ഇല്ലല്ല അ ആക്കാൻ തുടങ്ങിയില്ല രണ്ടു ദിവസം ആയിട്ടുള്ളൂ മൂന്ന് വയസായിട്ട്
ഓ അത് ശരി ആ ആ ഇപ്പൊ എവിടെ ഹസ്‌ബെഡിൻ്റെ വീട്ടിലാ
അതെ അതെ ഓട്ടോ ഓട്ടോറിക്ഷയിലാണ് ല്ല ഹസ്ബൻ്റിന്റെ വീട്ടിലാണ്
ആഹ് ആഹ് ആഹ് ആഹ മോൻ വണ്ടിയിൽ വരുവോ
ആര് ആ ആഹ് വണ്ടിയില് വണ്ടിയില് സ്കൂൾ ബസ്സിലാണ് പോകുന്നത്
മക്കള് എങ്ങനെ ചായയൊക്കെ കുടി കുമോ അതോ പാലാണോ ഇഷ്ടം
അവര് ചായ മോന് സ്കൂള് വിട്ട് വന്നാൽ ചായ നിർബന്ധാണ് പിന്നെ ഞാൻ വിചാ ചോറ് കൊടുക്കും സ്കൂളിലെ സ്കൂളിൽ അവിടൊയാണ് ചോറുണ്ടാവുക അപ്പൊ അവിടുന്ന് മേടിച്ച് കഴിക്കുന്നത് എത്രത്തോളം കഴിക്കുന്നുന്ന് നമ്മുക്ക് അറിയില്ലല്ലോ വീട്ടത്തെ തിന്നാൻ കൊറച്ച് ബാക്കോട്ടാണ് അപ്പോൾ സ്കൂളിൽ കൊണ്ട് പോയ അവിടുന്ന് തിന്നണുണ്ടേ
ആ അവിടെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോം കഴിക്കുമായിരിക്കും
അപ്പൊ ഞാന് വന്നാ വേഗം ചോറ് കൊടുക്കാൻ നോക്കും പക്ഷെ അവന് ചായ കിട്ടണം അങ്ങനെയാണ് ചായ എന്തേലും കടിടൊക്കയായിട്ട് വാണം അപ്പൊ വരുമ്പോത്തനെ എന്തെലും ഉണ്ടാക്കി വെക്കാറുണ്ട് ചിലപ്പോ ചോറ് കൊടുക്കും ആ അവിടുന്ന് മേടിച്ചിട്ട് കൊണ്ടുപോയി വേസ്റ്റില് തട്ടലാണോ
അറിയൂല്ല ആഹ് അവിടെ ടീച്ചർമാര് നോക്കത്തില്ലേ
നോക്കും പക്ഷെ എന്നാലും അവര് വല്ലാണ്ട് നോക്കു
ആഹ് നമ്മള് നോക്കുമ്പോലെ പറ്റൂലല്ലോ
ആഹ് അതെ അതെ അപ്പൊ ഓര് ചോദിച്ചാ അവര് കഴിക്കുന്നുണ്ടെന്നൊക്കെ പറയും
ആ അവരങ്ങനെ പറയുവുളളു
ആഹ്
ഇന്നല്ലേ ഒരു മ് മ ന്നോ ഇത് കണ്ടായിരുന്നു ഏതോ ഒരു ദൂരോട്ട് ഏതോ സ്ഥലത്ത് അംഗൻവാടിയിൽ കൊച്ചിന് ആയ ചവിട്ടി തള്ളി പടീന്ന് താഴെ ഇടണതായിട്ട്
ആണോ എവിടെ
ആ ഏതോ ഒരു സ്ഥലത്താണോ തോന്നു ദൂരോട്ട് എവിടെയാണോ തോന്നുന്നു
ആ ആ ആഹ് ശരി ആഹ് ആ ഓക്കെ ഇന്നാ ഞാൻ ഇങ്ങക്ക് വിളിക്കാട്ടോ ഇന്നാ ശരി
ആ ആഹ് ആഹ് ശരി ഞാനന്ന അങ്ങോട്ട്